ഹലോ അ കേക്ക്ണ്ട്
ഇന്നിവിടെ പൊങ്ങലാണ് ഇഷ്ടല്ല അ
സാദനോ ഞാൻ കേട്ട്ണ്ട് പക്ഷെ ഇന്ക്കറിയില
നീ പറ ചളിപിളിലിരിക്കണ പോലെ ഇരിക്കും
ഇൻക്കറിയില്ല എന്താ സംഭവ തമിഴ്നാട് മെയിൻ സാധന അറിയ
പക്ഷെ മറ്റുള്ളോർക്കൊക്കെ നല്ല ടേസ്റ്റ പറയുന്നത് കേക്ക്ണ്ട് ഇവിടുത്തെ കൊള്ളത്തില്ല
ഏ
ആ എടി അത് കയ്ക്ക നോക്കുമ്പോ കൊയ കൊയാന്ന് ഇരിക്കാടി പിന്നെ സാമ്പാറും അല്ലാണ്ട് വേറൊന്നും കൂട്ടി വെറുതെ കയിക്കാനും പറ്റില്ല അത് കൂട്ടി കയി
ആണാ ഞങ്ങള് പോയഹോസ്റ്റലിസ്സ് അങ്ങനൊന്നില്ല ഞങ്ങടെ ഹോസ്റ്റലൊക്കെ നല്ല ഫുഡ്കള
ആണോ നീന്റെ ഇന്ന് എന്തായിണ്ടാരുന്നു ഫുഡ്
ഇന്ന് ചപ്പാത്തീം കുറുമക്കറീണ്ട് ബ്രെഡും മുട്ടേണ്ട് ബ്രെഡും ബട്ടറുണ്ട് പിന്നെ ഉം പിന്നെ ഇത് കഴിക്കാത്തവർക്ക് ഇതുണ്ട് സാൻവിച്ച് ഉണ്ട്
അയ് നന്നായി ഞങ്ങടവിടെ അത് മാത്രം വെക്യുള്ളൂ അല്ലാതെ വേറെൊന്നും പ്രേത്യ
സാൻവിച്ച് എന്ന് പറഞ്ഞാ രാവിലെ ആയതുകൊണ്ട് ഈ കൊറെ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സാൻവിച്ച് അല്ല ചിക്കൻ ബോയില് ചെയ്തിട്ട്
ഉം മും
ഞന് ഈ വട്ടറ് എനിക്കിഷ്ട്ടാ അപ്പ ഞാന് ഒരു ചപ്പാത്തീം പിന്നെ കൊറച്ച് ബട്ടറും ഒരു ചെറിയ പീസ് ബ്രഡും പിന്നെ ഒരു സാൻവിച്ചും കഴിച്ചു
കൊള്ളാം കൊള്ളാം ഫുഡൊക്കെ നല്ല ഫുഡ ആക്കൻ കൊ- ല്ല
ആ പിന്നെ ഉച്ചക്കിന്ന് ഏഹ് പനീർ പുലാവന്ന് തോന്നണ് പനീർ പുലാവും ഗോബി മഞ്ചൂരിന
വൈസ് വേറെ എന്തെങ്കിലും കാറിയാരിക്കും
ഏ എന്താടി അവിടെ അങ്ങനെ ക്ഷെ ഇവിടൊക്കെ നല്ല
പിന്ന ഇപ്പോ ഹോസ്റ്റൽ ഫീസ് കൂട്ടാം
എന്തിന് ഇപ്പൊങ്കല് തരാനാ ഈ പൊങ്കല് തരാനാ ഹോസ്റ്റൽ ഫീസ് കൂട്ടണേ
ആ ഗ്യാസിന് വെല കൂടുതലാന്ന്‌ അപ്പോ
ഗ്യാസിന് വെല കൂടുതലാണത് കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണം പക്ഷേ ഹോസ്റ്റൽ ഫീസ് കൂട്ടാ ഇവര് തരുന്ന ഫുഡ് നല്ലതാണെങ്കി ഓ കെ പക്ഷെ നൽ
ഫുഡും കൊള്ളത്തി ഇല്യ ഒന്നും കൊള്ള ത്തില്ല അവിടെ ഹോസ്റ്റൽ ഫീസ് കൂട്ടാണെങ്കി ഞാനിവിടുന്ന് മാറുന്ന് വിചാരി
എവിടെക്കെ മാറാനാ?
ബീജും കാര്യങ്ങളൊ
അത് അങ്ങനെ കെറ്റിലൊക്കെ യൂസാക്കി കൂടെ, ഈ ഹോസ്റ്റൽ ഫുഡ് കൊള്ളത്തില്ലെങ്ങേ?
ഹോസ്റ്റല് യുസാക്കാൻ പറ്റില്ല കെറ്റില്. ഫൈൻ വെരും.
ആഹ് അങ്ങനൊക്കെണ്ട് യേ നമ്മക്ക് ഇവടെ ഇഞ്ചക്ഷൻ കുക്കറ് ഒരടുക്കളന്നിണ്ട് ഒരു റൂമില് ഇഞ്ചക്ഷൻ കുക്കറ് ഇത്ര നല്ല ഫുഡ് തരാൻ നമുക്ക് ഒരു ക്രീവിങ്ങ്സ് വെരൂലൊ. അപ്പൊ എനിക്ക് പാതിരാത്രി ഒക്കെ ഓംലെറ്റ് കഴിക്കാനും മാഗി കഴിക്കാനൊക്കെ ക്രവിംഗ്സ് വെരുമ്പോ നമ്മള് ഏഹ് ഇവടെ ഓർഡറ് ചെയ്യാനിള്ള ടൈമില്ല. ടൈം റെസ്ട്രിക്ഷൻസില്ല ഇന്ന ടൈമില് ഫുഡ് ഓർഡറെയ്യാൻ പറ്റോള്ളൂ ഇന്ന ടൈമില് ആക്കാൻ പറ്റോള്ളൂന്നൊന്നില്ല അപ്പൊ എങ്ങനാച്ചഴിഞ്ഞാല് എപ്പഴാണോ ക്രവിങ്ങ്സ് വരണേ അപ്പൊ നമ്മള് ഓർഡറെയ്യും, എടക്ക് ഇപ്പോ ചൂടുള്ള മാഗി നമുക്ക് അപ്പൊ ഇണ്ടാക്കി തോന്നാണെങ്കില് ഇവടെ ഇഞ്ചക്ഷൻ കുക്കർല് ഏഹ് ചായ പാത്രം പോല വി- വലിയൊരു പാത്രം ഉണ്ട്. ചീന ചട്ടിന്നൊക്കെ പറലേ അങ്ങനത്തെ ഒരു അങ്ങനത്തെ പാത്രണ്ട് പിന്നെ വാറരു പാത്രണ്ട് ഈ പാത്രത്തില് നമ്മള് വെള്ള ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് കഴിക്കും പിന്നെ എടക്കമ്മള് ട്രെയ് ന ഓർഡർ ചെയ്യാഞ്ഞി അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡന് വേണ്ടീട്ട ഏ സ്റ്റുഡൻസിന് വേണ്ടീട്ട് അറുപത് രൂപക്ക് അറുപത് രൂപക്കൊക്കെ ഉണ്ടല്ലോ മോളെ രണ്ട് പേർക്ക് കഴിക് ക്കാൻ വച്ച നൂഡിൽസ അഹ് തരാ അറുപത് രൂപയ്ക്ക് അഞ്ച് പീസ് ചില ബിരിയാണി അഞ്ച് വലയ വല്യ ചിക്കന്റെ പീസ് ആയിരിക്കുംണ്ടാവ അത്ണ്ടാവും അതുപോലെ മന്തി റൈസ് പോലത്തെ റൈസ് പുഷ്കന്ന് പറയും ആ റൈസ് ഉണ്ട് അത് അമ്പത് രൂപക്ക് അതും ചിക്കനും മയോനൻസും കൂടിട്ട് തരാ
ഇവിടെ തോന്നലടി ഇവിടെ നൂറ് അയിന് മേലക്കാണ്
നൂറൊക്കന്ന് പറഞ്ഞാ നമ്മ സ്റ്റുഡൻസിന് അഫോർഡ് ചെയ്യൻ പറ്റി റ്റല്ല ല്ലോ
പിന്നെ ഞങ്ങള് വാങ്ങാ ര പൊറോട്ട രണ്ടെ ത്തിന് അമ്പരൂവ അത് മാത്രം
അമ്പ രൂപേ ഇവിടെ എത്ര രൂപന്നറിയോ ഏഴ് രൂപ ഒരു പൊറ ട്ടക്ക്.
എം ഇവിടെ ഒരു സെറ്റ്ന്ന് പറേ മ്പോ രണ്ട് പൊറോട്ട അയിന് അമ്പരുപ.
അമ്പത് രൂപയുടെ പൊറാട്ടെ ഞാന് കേട്ടിട്ടുണ്ട് ട്ടാ പക്ഷെ നിങ്ങള അവിടെ അങ്ങനണെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പണ്ട് കോയമ്പത്തൂര് വന്നപ്പോ റെയിൽവേ സ്റ്റേഷന്റെ അവിടന്ന് ഒരു ഷോപ്പില് നൈറ്റാട്ടാ ഞാൻ പണ്ട് കോയമ്പത്തൂര് വന്നപ്പഴേ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ല്ലേ അവിടെ ഒരു ഷോപ്പില് നൈറ്റ് ണ്. നമ്മള് ട്രെയിന് തിരിച്ചു പോകുമ്പോ നമ്മള് ട്രെയിന് കൊർച്ച് നേരമായി അപ്പൊ നമക്ക് റേ നേരം അവിടെ കറങ്ങി നടക്കാൻള്ള ടൈമ്ണ്ട് നല്ല വെഷക്കണ കാരണം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടീട്ട് അവിടെ ഒരു ഹോട്ടലില് കയറി. മലയാള് മലയാളത്തിന്റെ നമ്മള് അപ്പോം പത്തിരീം എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട് ട്ടാ ഇങ്ങനെ ഒരു ലൈറ്റ് ആ മലയാളിക്കടാണ് പക്ഷെ ചെറിയൊരു കുഞ്ഞൊരു കട അപ്പം പത്തിരി ചപ്പാത്തിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പൊറോട്ട എന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പോ കേറിയതാ കേറീട്ട് ആഹ് കേറീട്ട് പൊറോട്ട വാങ്ങിച്ച് ഇപ്പം പൊറാട്ടക്കെ റേറ്റ് കുറവാ. നീ പറഞ്ഞ റേ ഇരുപത്തഞ്ചൊന്നല്ല പിന്നെ ഏ പൊറോട്ട കറിപ്പൊ അതിന്റെ കൂടെ കിട്ടണ കറി എന്താന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നമ്മള് ചിക്കന്റെ സിക്സ്റ്റി ഫൈവ് ഓർഡറ് ചെയ്ത്. പക്ഷെ എനിക്ക് തോന്നിയ ഫൈവ് ഓർഡറ് ചെയ്യ്യ്യുണ്ടാലോ ഓർഡർണ്ടായിരുന്നില്ല കാരണം ഒർജി - നല്ല ചിക്കൻ കറില്ലേ ലൂസ് ആക്കാത്ത നമ്മള് നമ്മള് നോർമലി നമ്മ നല്ല ചിക്കൻ കറി കട്ടിയുള്ള ചിക്കൻ കറിയാ ആ ചിക്കൻ കറിയാണ് അവിടെ പൊറോട്ടന്റെ കൂടെ കിട്ടിയത്. നല്ല ടേസ്റ്റ്ന്ന് പറഞ്ഞാലേ ആ ചിക്കൻ കറി നമ്മള് ഒരു വലിയ പാത്രണ്ട് രണ്ടാൾക്ക് ഒരു പൊറോട്ടക്കെ രണ്ട് പൊറോട്ടൊക്കെ ആണെങ്കിൽ നല്ല കഴിക്കാൻ പറ്റും ആ പൊറോട്ടയും ആ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ വേണ്ടന്നില്ല പിന്നെ തോന്നിയ ഇത്ര നല്ല കറിയാന്ന് നമുക്ക് അറിയില്ലല്ലോ ആ പൊറ ചിക്കൻ കറിയും ചിക്കാൻ മോളെ എന്തൊരു ടേസ്റ്റാന്ന് അറിയോ ഞാൻ ഇനിയും കോയമ്പത്തൂർ വരുമ്പോ അങ്ങട് പോണന്ന് എനക്ക്ണ്ട് ആ സെയിം ടേസ്റ്റ്
ആ ചലോടത്ത നല്ലതാ ഈ ഒരു ഏരിയ ലാടി ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല
നല്ല പക്ക ടിപൊളി ചി ക്കൻ കറി ആ ചിക്കൻ കറി ന്നർഞ്ഞ നമ്മള് വീട്ടില്ണ്ടാക്കണ പോലെയല്ലേ വേറൊരു ടേസ്റ്റ് നല്ലൊരുടേസ്റ്റ് ന്നട്ട് ചിക്കനീന്ന് ചി അ കറീന്ന് ചിക്കൻ പൊറക്കിട്ടേക്കൻ ചിക്കൻ പറക്കി മാറ്റി വെച്ചിട്ട് കറി മാത്രം നല്ല ടേസ്റ്റ് ണ്ട്. ന്നട്ട് ഞങ്ങക്ക് ലാസ്റ്റ് ഞങ്ങൾ കറി വെറ്തെ കഴിച്ചു ആ ടേസ്റ്റോണ്ട്
ഇവടെ മാത്രടി ഇങ്ങനൊക്കെ
പാർസൽ വാങ്ങണ വിചാര്ച്ച് റ്റാ ഒന്നും പറ്റില്ലല്ലോ
ആദ്യം ആദ്യം ണ്ടായിരുന്നു ഇവടൊരു ഷ് ഷോപ്പ് ഒരു ബിരിയാണി ഷോപ്പ് ബിരിയാണി അത് അത്യാവശ്യം ക്വാണ്ടിറ്റില് കഴിക്കാനുള്ളത്ണ്ടായിന്നു പക്ഷെ പിള്ളേരോട് വാങ്ങണ കണ്ടപ്പൊ അവര് റേറ്റ് കൂട്ടി എൺപത് രൂപയ്ക്കാക്കി അപ്പൊ അയ് അപ്പൊ എൺപത് രൂപക്കിട്ട് വാങ്ങിയപ്പോ എന്താ വല്യ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കൊറഞ്ഞു ഉള്ളേനൊക്കെ കുറവായി
അത് അവരുടെ അവർക്ക് അത് ബിസിനസ് ശരിക്കും അറിയില്ല പിള്ളേര് കൂടുമ്പോ അതിനനുസരിച്ചിട്ട് അവർക്ക്ത് വരല്ലോ ചെയ്യാ പിള്ളേരെ കൂടിട്ട് നമ്മള് ഇതാക്ക പിള്ളേരെ കൂടയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ട് ഇവരിപ്പം ഇണ്ടാക്ക ബൾക്ക് ആയിട്ടല്ലെ ഇണ്ടാക്ക അപ്പൊ അവർക്ക് സെയിം ക്വാണ്ടിറ്റിൽ തന്നെ അവ റേറ്റ് കൂട്ടണ്ട ആവശ്യ ഇല്ല ഇത്രേം പേര് വാങ്ങിക്ക്പോ അത് ഫുഡ് കൊറക്കണ്ടുന്നില്ല റേറ്റ് ഇപ്പൊ ഒരു പത്ത് രൂപ കൂട്ടിയന്ന് കുഴപ്പമില്ല പക്ഷെ
ഫുഡും കൊറവായി അപ്പൊ പിന്നെ ഞങ്ങള് അതൊന്നും ഇല്ല ഇപ്പൊ ഷോപ്പിന്റെതൊന്നും കാണാനില്ല
ആ ആഹ് അതായിരിക്കും അല്ലാണ്ട് ആർക്കു വാങ്ങാൻ പറ്റാ ചെലപ്പോ അത് ഇവിടെ ഡെലിവറി ഇല്ലാണ്ടായിരിക്കും ഷോപ്പ് ഉണ്ടായിരിക്കും
അറിയില്ലേ കാണാ അറിയില്ല ഇവിടെ എന്തായാലും ഉം ഞങ്ങളവിടെ ഇപ്പടെ ഇപ്പ രണ്ട് ഷോപ്പ്ണ്ട് ഇവിടെ അടുത്ത് അവിടന്ന് രണ്ടെണ്ണത്തീന്ന് വാങ്ങാറ്
ഞങ്ങളധികം സ്വിഗ്ഗി സോമറ്റോ വാങ്ങുക പിന്നെ ഞാൻ പറഞ്ഞ ഷെയ്ക്കൊക്കെ നല്ല റേറ്റ് കുറവാടി ഞാനിപ്പോ ശാർജ കഴിച്ചത് നാല്പത്തഞ്ച് രൂപക്ക വല്യ വലിയതില് വല്യ ക്ലാസ് ഷാർജാ-
ആ് ഇവിടെ കിട്ടാല്ല്യ മോളേ പപ്പ നടത്തപ്പന്നണ്ട് പി ളെ ആരോട് സീനിയേഴസ് ഒരു ഷോപ്പ് പറഞ്ന്ന് കൊറച്ച് അങ്ങിട് പോയിട്ടാണ് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് അപ്പുറം അവിടെ പൈസ കൊറവാണ് ര് ജ്യൂസ് വാങ്ങിയ ജ്യൂസ് ഫീ ഷേക്ക് വാങ്ങിയ ഷേക്ക് ഫീ അങ്ങനെയൊക്കെയാണ് ഉം പക്ഷെ അടെ ഇങ്ങടെ ഡെലിവറി ഇല്ല താണ് അവിടെ പോയി ഞങ്ങൾ ചേർത് ഔട്ടിംഗ് ഒക്കെ പോകുമ്പോ അവിടെ പോയി കഴിക്ക ടേസ്റ്റ് ഇണ്ടെടി അത് ബഡ്ജറ്റ് പറ്റിയ ക്വാണ്ടിറ്റിയും കാര്യങ്ങളുക്കെ ഉണ്ട് ലോഡർ പ്രൈസ് നൂറ്റി മുപ്പത് എത്ര യേ ഒള്ളു നല്ല രീതിക്ക് എണ്ടാക്കുവാരുന്നോ- ച്ചെയൊക്കെയുണ്ട് നല്ല വി
ആ നീന്ന് പറഞ്ഞപ്പൊ എനിക്ക് ലോട്ടറി പൈസക്ക് ഞാൻ ക്രയിനി പോകും ഇന്നെന്തായാലും ഒരു പതിനൊന്ന് മണിയാവുമ്പോ ഓഡറ് ചെയ്യണം അവിടെ നൂറ്റി മുപ്പതല്ലേ ഇവിടെ നൂറ് രൂപ ഉള്ളല്ലോ ലോട്ടറി പ്രൈസിന് മൂന്നാൾക്ക് സുഖായിട്ട് കഴിക്കാം
ഏഹ്
ആ നല്ലതാ നീ ഇങ്ങട് വായോ ഞാൻ പറയാ നീ ഇങ്ങട് വായോ നല്ലതാ
ഉം ഇപ്പൊ ഒന്നും ആക്കാൻ പറ്റില്ല
അല്ലടി അങ്ങനല്ല വെറുതെ വായോന്ന്
വെറുതാ ഔടുള്ളപ്പോ വയോ അള്ളപ്പോ വരാം
ആഹ്
ഉം ഏഹ് ഒന്നും കഴിച്ചിട്ടില്ല അറിയാ പക്ഷെ എന്താ ചെയ്യാനാ റൂമിലാണെങ്കിലും ഒന്നും ഇല്ല പിന്നേ പോയി വാ- ങ്ങണം
ആ പ
ഉം ആ വല്ലോം ഓർഡറായേണോ
ഞാനേ മീഷോന്ന് ഒരു സാധനം ഓർഡറ് ചെയ്തിട്ട്ണ്ടാരുന്നു ഒരു ഇയറിങ്ങിന്റെ സെറ്റ് അപ്പൊ അത് വന്നിട്ടുണ്ടന്ന് പറഞ്ഞ് ഫ്രണ്ട് വിളിച്ചക്കണ് ഒ ടി പി പറ
ആണോന്നാ ചെറിയ പറ ആഹ് ശ
ശരിയ